ഹൽ
ഹലോ
ആഹ് കേക്കാൻ പറ്റ്ണ്ല്ലേ
ആഹ് അതെ കേക്കാൻ പറ്റ്ന്ന്ണ്ട്
ഉം എന്തൊക്കെ വിശേഷം നല്ല വിശേഷം അംഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലി ഏകദേശൊക്കെ കയിഞ്ഞു ഭക്ഷണം ണ്ടാക്കി അത് കയിച്ചു മോന് സ് കൂൾള് വിട്ടു അലക് കൊറ ച്ചലക്കാന്ണ്ടായിന് മോന്റെ ഡ്രസ്സ് അതൊക്കങ്ങട്ട് അലക്കീട്ട് പൊറത്ത് മഴയാ
ആഹ് അന് മഴണ്ടോ അവ്ടെ
ആഹ് ഹു വ്ടെ മഴേണ്ട് മഴ ഇപ് ഇപ്പ പെയ്യ്ന്നില്ല ഇപ്പം ജസ്റ്റ് ചെറ്ങ്ങനെ കാലാവസ്ഥങ്ങനെ തെളിയ്ന്ന്ണ്ട്
ആഹ് ആഹ്
ഏഹ് പിന്നെ ഡ്രസ്സ് ങ്ങനെ ഔവ് അകത്തെന്നെ അയൽല് കെട്ടിട്ട് എട്ത്ത്ട്ട്
ഉം ഇവടന്ന് രാവിലെ മുതലേ വെയിലാ മഴെയ്തിട്ടില്ല
അതെ മഴ പെയ്യുമ്പോ വിചാരിക്ക്ന്ന് ഈഹ് വെയില് മതീന്ന്
ക്ഷെ വെയിൽന് നല്ല ചൂടല്ലേ വെയ്ൽ
ആഹ് പക്ഷെ മഴ പെയ്തോട്ടെ രാത്രി പെയ്തോട്ട്
ആഹ്
രാവിലെ ഞമ്മളെ സൗര്യം പോലെ യ്യാനും മരടായല്ലോ അത് ഇമ്മറിം നിന്റെ സൗര്യം പോലെ തന്നെ
ആഹ് ഞമ്മളെ ഇഷ്ടത്തിന് ലെ
ഒര് കുട്ട്യാളൊക്കെ സ്കൂളെക്കെ വിട്ട് കഴിഞ്ഞിട്ട് മഴ അങ്ങനെ പെയ്തോട്ടി
ആഹ്
അപ്പൊ പിന്നെ നല്ല രസല്ലേ മഴ ഇങ്ങനെ കണ്ടിരിക്ക കൊഴപ്പൂല്ല
ആഹ്
രാവിലവളെവളെ ക്ലീനിങ്ങും പണിയും അലക്കലും തൊടക്കുലും എല്ലും കയ്യല്ലോ
മ് എന്താ ഫുഡൊക്കെ എന്താ
ഫുഡ് ദോശയും ചിക്കനും രാവിലെ കയ്ച്ചു ഉച്ചയ്ക്ക് കുമ്മ നത്തോലി വാങ്ങീറ്റ്ണ്ട് നത്തോലി അറിയോ
വത്തല് റയ്ന്നെ അതാണോ
നത്തല് അ എന്ന
ഉം
ഒര് ചൊമന്ന കളറില്
ആഹ് ആഹ് മനസ്
ആഹ് അത് അത്യാവശ്യം വലുപ്പൂല്ലത് കിട്ടീന്
ആഹ് ആഹ്
മ് അപ്പം അതായ്ക്കും ഇന്നക്ക് ഉച്ചക്ക് ചോറിന് കറി
ആഹ് അ മ്മേണ് കുക്ക് ചെയ്യണെ തോന്ന്ണുല്ലേ
ആഹ് മീൻകറി ണ്ടാക്ക ഉമ്മയാ
ആഹ്
ഞാന് അങ്ങനെന്നുല്ല ഞാന് ണ്ടാ ണ്ടാക്കും ചിക്കന് ബീഫ് അങ്ങത്തെ ഐറ്റംസൊക്കെ ഞാൻ ണ്ടാക്കും മീൻ കറി ണ്ടാക്കിയാൽ നല്ല പോലെ ആവൽ ഉമ്മ ണ്ടാക്കിയാലാന്ന് ആഹ്
കൊടംപുളിയാണോ ഇടല്
ആഹ് കൊടംപുളി ആഹ്
ഉം
അത് കൊറച്ച് ഉണക്കി വെച്ചതിണ്ട്
ആഹ് ഇല്ല നമ്മക്ക് ഇവിടെ കിട്ടാല്ല നമ്മള് മറ്റേ സാധാ പുള്ളില്ലേ മേടിക്കണ പുളി അതാ ഇടല് ഇല്ല ഇവടെ ആഹ് നമ്മള് മേടിക്കാനൊക്കെ കിട്ടുവായിരിക്കും ഇവിടെ വെക്കയില്ല അങ്ങനെ ഇവിടെ മറ്റേ പുളിയാ ഇടല്
പക്ഷെ കുടമ്പുളിയിട്ട ഭയങ്കര
ഉം എനിക്ക് നല്ല ഇഷ്ടാ ഞാ
പക്ഷെ ഇത്രയ ഒരു പീസെ കറിൽ ഇടണ്ട ആവശ്യ ഉള്ളൂടോ ഒ ഒര് പീസിലിട്ട് കറി വെച്ചി ട്ടില്ലേ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചു കൂടി കഴിയ്പോക്ക അത് പിന്നെയും അതിൽന്ന് പുളി ഇറങ്ങും ഒരു പീസ് അത് ജസ് ച്ച് ഒരു കൊറച്ച് വെള്ളത്തില് ഒരു കാ ഗ്ലാസ് വെള്ളത്തില് ഒന്ന് കഴുകിട്ടിട്ടാല് അത് ജസ്റ്റ് ഒരു കറി വെക്കുന്നതിന് മുമ്പിലിട്ട് അതൊന്ന് കുതിരും എന്നിട്ട് ആ വെള്ളം അതിൽ ഒഴിച്ചമതി പുളിയോട് കൂടിട്ട് ഒരു പീസ് ആവിശേയുള്ളൂ പിടിനക്ക ചെറിയ പാക്കറ്റ് അത്രയേ പൈസ ഉള്ളൂ അതൊന്ന് വാങ്ങ പിന്നെന എക്ക് പിന്നെ നമുക്ക് നമ്മടെ വീട്ടില് മരമൊന്നുമില്ല പക്ഷെ നമ്മളെ ബന്ധുവിന്റെ വീട്ടിലീന്റെ മരുണ്ട് അപ്പം അവിടുന്ന് ആ പുളി കൊളന്നിട്ട് ജടെസ്റ്റ് ഒന്ന് തുണി വെച്ച് നന്നായി തുടച്ച് ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഒരു നല്ല വെയിലങ്കില് ഒരു നാലു ദിവസത്തെ നല്ല വെയില്
ഉം ഉം
അത് വെയിലൽ പോലെ ഇരിക്കും അങ്ങനെയെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും.
ആഹ
പി നമ്മള് ഫ്ര ഫ്രിഡ്ജന് വെക്കന്നില്ല നല്ലൊരു നല്ലൊ പാത്രം നല്ല ഉണക്കിയ പാത്രം ഇട്ടിട്ട് സൂക്ഷിച്ചാല് ഒരു വർഷത്തിനപ്പറം നക്കും
അത് കറുപ്പനെ ആവ ഉണ്ടാവും അതോ അതെങ്ങനെ വെയില ഇട്ടുമ്പോ കറുക്കണാണോ
അല്ല അത് അത്ണ്ടായാലും സാധ പച്ച അച്ച പോലെയാ നമ്മള് മാങ്ങയിലും പോലെ ഒരു അങ്ങനത്തെ കളറില ഇണ്ടായല് അത് ഈ ഉണങ്ങുന്ന രോ അങ്ങനെ കളർ മാറി മാറി നല്ല കറുപ്പ് കളറില് അപ്പ ഇ സെയിം കളറിനെ കിട്ടോ ഞാനും അ ചിന്തിച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഇത് അവന്റെ വീട്ടന്ന് ഉണ്ടാക്കുന്ന മുമ്പില് ഇതെങ്ങനെ ഈ കറുത്ത് വരുന്നോ ഒക്കെ
ആഹ ഞാനിപ്പ ഇങ്ങനെ ആലോചച്ചത് ഞമ്മള് ഉണക്കും
ആ് വെയിലൽ ഇരുന്നൂറ് അറിയൻ ഉണങ്ങീട്ട്ന്ന ആ കറുപ്പ തന്നെ വരാ
ആഹ് ആഹ്
ഉ പക്ഷെ എനക്ക് മറ്റേ പുളി പറ്റൂല എനക്ക് ഈ പുളി തന്നെ ൻ ഉ്മാനോട് പറൂ ഈ പുളിന്നെ ഇട്ടാ മതിയന്ന്. ഇതകുമ്പോം ആ പിന്നെ ഇത് പിന്നെ ഇത് നമുക്ക് ആരോഗ്യത്തിനന് നമുക്ക് കുഴപ്പമില്ലടാ
ആ് ആ ആഹ ഈ കൊടംപളിയിലേ ആ ഉ.
പിന്നെ മറ്റേ പുളി നമ്മള് ചേർക്ക സാമ്പാറിൽ ചേർക്കും ഇയാള് പറഞ്ഞ വളംപൊളില്ലേ
ആഹ് ആഹ ആഹ ആഹ ഈ പുളി മീൻകറിയിൽ മാത്രമേ ഇടുള്ളൂല്ലേ ഈ കുടംപളി
പത്രം ഉ. ഇത് ഇട്ടാ കറി വേറ തന്നെ ഒരു രുചിയാ ഭയങ്കര ടേസ്റ്റ
കഴിച്ചണ അവന്റെടെ കസിന്റെ അവിടെ പോയപ്പോ കഴിച്
ആ് ആ് ചിലരുടത്തൊക്ക പിന്നെ മരങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ എന്റെ വീട്ടിലില്ല അത് മുമ്പേ ഉണ്ട ച്ചടത്തേക്ക ഉണ്ടാവല്ലേ ഉണ്ട അവിടു നമുന ഒരു വർഷത്തേക്ക്ക്ക് പൊളി ഉപയോഗിക്കാം ചില എന്തായാലും അവർക്ക് ഫുള്ളൊന്നും ഉപയിക്കാനും പറ്റൂല്ല. ഇത് പുളിയന്നല്ല വേറെ ഭക്ഷണം കഴിക്കുന്ന സാനമൊന്നുമല്ലല്ലോ ഹലോ കേക്കുന്നില്ലേ
ആ ഇത് എല്ലായിടത്ത അൊന്നുംണ്ടാവില്ല തോ
ഏ എന്ത് എല്ലായിടത്തും ഇണ്ടാവൂല അതാ നീക്ക് സാധനം എല്ലായിടത്തും ഇല്ല -
ആഹ് അങ്ങനെ കണ്ടിട്ടതിന്റെ മരംന്ന് എവിടെ
ആഹ ഇവിടെ പിന്നെ എന്റെ ഒരു ആഹ ഇവിടെ എന്റെ ഇപ്പൊ ഒരു കസിന്റെറടുത്തല്ല ഞൻ പൊതുവേ പുറത്തന്നന്ന് അങ്ങന ആര വീട്ടില് ഞാ കിട്ടില്ലേ് ഈ മരം
ആഹ
ഉം ഉം അവര്ന്നെ മുമ്പേ അത്യാവശ്യം എല്ലാം വെച്ച ഉണ്ടാക്കലുണ്ട്
ആഹ്
ആ ഇനോട് ഒരു ചെറിയ ആൾക്കാർക്കുണ്ട എല്ലാം മരവും വീട്ടില് നട്ട് പിടിപ്പിക്കണന്നില്ലേ.
ആഹ
അവര അങ്ങനൊരു ആൾക്കാരാണ് അപ്പൊ അവരുട ടുത്ത്ണ്ട്
ആ നിങ്ങൾക്ക് ഇങ്ങനെ മധുരത്തിനോടാണോ എരിവിനോടാണോ ഇഷ്ടം.
ആഹ് അങ്ങനെയൊന്നുല്ല ചെല സമയത്ത് മധുരം കഴിക്കും ചെല സമയത്ത് മധുരം വെറുപ്പാണ് തെരുവഴ്ക്കും ആഹ് പക്ഷെ കൂടുതല് മധിരം വല്ലാണ്ട് അങ്ങട്ട് മതുരം കയ്ക്കാതില്ലാട്ടാ അത് മുമ്പൊക്കെ ഉണ്ടായിനേ കൊർ ച്ച് പ്രായം മുമ്പിലേക്കെ നല്ല മധുരം പിന്നെ ആ മധുരത്തിനോട് അങ്ങട്ട് പോയി
ഉം ഇൻക്കിപ്പ അങ്ങനെ എത്ര മധുരം കഴിച്ചാലും മതിയാവൂല
ഇപ്പൊ കഴിക്കല്ല ഒന്നാമത് ഞാന് കൊർച്ചാള് മുമ്പില് വർക്കഔട്ടിന് പോയിനി ജിമ്മില് അന്നേരം ആഹ് വെറ്റ് റ്റ് കൊർക്ക അങ്ങനെ പോയാലും പിന്നെ അത് കൊർച്ചു അവിട്ന്ന് പിന്നെ അങ്ങനെ വെറ്റ് മധുരം കഴിക്കാൻ പാടില്ലഓന്‌ അങ്ങനെ കൊറെേ ഷുഗർ കട്ടാക്കി പിന്നെ അൻക്ക് വല്യതാല്പര്യംല്ല മധ് രം
ഉം അത് നല്ലോ നല്ലാതോന്നൂല്ലേ
ശരിക്കും പർഞ്ഞാൽ അത് ങ്ങനെ മെല്ലെ മെല്ല കൊറച്ച മതി കൊറക്കാൻ പറ്റുട്ടോ നമക്ക് അത്ങ്ങനെ പക്ഷെ നമ്മള് ഇല്ലെ കൊർച്ചൊ കെക്കെ ഇയാളൊരു ഒര് രണ്ടാഴ്ചയില്ലേ മധുരം ഇങ്ങനെ ചായൽട്ന്ന മധുരം കൊർച്ച് ഇട ന്നിട്ട് ആഹ് രീതിങ്ങനെ കുടിക്കാൻന്നെ കുട്ച്ച് കുട്ച്ച് പിന്നെ അങ്ങനെ ആവുമ്പോ ഇല്ലേ പിന്നെ ക്വാണ്ടിറ്റി കൊറക്കാ പിന്നെ ഇയാക്ക് മനസിലാവു ഞാൻ എന്ത ഇത്തിരി നാൾ കഴിച്ചത് ഇതിനെന്താടേസ്റ്റ് ഇത് തോന്നും
ഉം എൻക്ക് ഞാനങ്ങനെ നോക്കും രണ്ടു ദിവസൊക്കെ കൊഴപ്പല്ല പിന്നെ ആഹ് പഴയ ഇത്ക്കന്നെ പോവ ഇനി നോക്കണം
എനക്കുഅങ്ങനെ ആദ്യ ണ്ടായിനി പക്ഷെഞാന് ഇപ്പം കൊറെ ഒഴിവാക്കി ഇല്ല ഇപ്പൊ ഞാൻ എന്റെ അനിയത്തി എന്റെ അനിയത്തിണ്ട് ഇപ്പൊ ർണ്ട് ഓള് ങ്ങനെ ചോക്ലാറ്റ് ഒക്കെ തിന്നുമ്പോ ഞാൻ വിജാരിക്കും ഞാനൊരു ചെറിയ പീസ് പക്ഷേഓള് ഒന്നൊക്കെ തന്നെ തിന്നും അപ്പ ഞാൻ വിജാരിക്കും ഇവളെ എങ്ങ ഇത് കഴിക്ക്ണേ എന്നെക്കൊണ്ട് പറ്റൂല
ആഹ് ഇന്റെ എട്ത്ത് പറയി കൊർച്ചൊക്കെ കൊർച്ച് കഴിഞ്ഞാ പിന്നെ ഇൻക്ക് തീരെ കഴിക്കാൻ കഴിക്കൂല അങ്ങനെ കഴി നോക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നൊക്കെ പറിം ക്ഷെ ഇപ്പ പറ്റൂല്ല ഇഞ്ഞ്നോക്കട്ടെ
എന്താലും കൊർച്ചോ പക്ഷേ കൊർക്കുന്ന ഏറ്റവും നമക്ക് നല്ലതാണല്ലോ
ഉം എല്ലാരും പറയും ഇങ്ങനെ മധുരം കഴിക്കല്ലേ നല്ലതല്ലാ
നമുക്ക്ല്ലേ ഷുഗർ നമ്മളെ നമുക്ക് വന്ന് പെട്ടയിഞ്ഞാപിന്നെ പോയി
ഉം പിന്നെ വെയ്റ്റ് കൂടും ന്നൊക്കെ പറയും മധുരം കഴിച്ചയ്ഞ്ഞാ
നല്ല വെയിറ്റ്ണ്ടോ?
ഞാനാണെങ്കി തീരെ വെയ്റ്റ് ഇല്ല അപ്പൊ ഞാന് ഇങ്ങനെലൊക്കെ ഒന്ന് വെയ് കുറ്റിയക്കെട്ട് എന്തീട്ട് കൊർച്ച് കഴിച്ചൊക്കെ
ക്കണ്ടേ അങ്ങനെ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയെന്ന് വെച്ച് കഴിക്കാൻ നിക്കേണ്ടാ കൂടുതല്
ആഹ്
വെയ്റ്റ് വെക്ക്ണ എങ്ങനെയും വെക്കും പക്ഷെ സാധാ ഒരു മധരം കഴിച്ചു അത് കുഴപ്പല്ല അല്ലാന്ന് വല്ലാണ്ട് അങ്ങട്ട് കൂട്ടി കഴിക്കണ്ട
ആഹ് ഞാന് കൊർച്ച് മുന്നേ അങ്ങനെ കർതീട്ടേ കൊർച്ച് കഴിച്ചു തൊട്ങ്ങി ഇപ്പൊ നിങ്ങള് പർഞ്ഞ പോലെ അയ്ന അങ്ങട്ട് അടി
ആഹ് അതങ്ങട്ട് വേണ്ട അല്ലാണ്ട് കച്ച അത്യാവശ്യം ഏഹ് എന്താ പറയാ ഇങ്ങനെ ശൈ ക്ക് അങ്ങനൊക്കെ കുടിച്ചാതിടോ ഷെയ്ക്കൊക്കേല്ലേ
ഈ ബാ ക്കറി ഐറ്റംസ് ഒക്കെ കമ്മിയ ആക്കിയാൽ മതില്ലേ?
ഈ ആഹ് ഈ ആഹ് ബേക്കറി ഐറ്റംസ് പൊതുവേ നല്ലല്ലോ. ഒന്നാമത് മൈദ ഷുഗറ് ഇതൊക്കെ അല്ലേ? മ്മളെ ശരീരത്തിന് ഭയങ്കര കേടുള്ള സാധനാ മൈദ എന്ന് പറഞ്ഞ സാധനം
ഉം എല്ലാരും ചീത്തൊക്കെ പറയും
എന്റെ വീട്ട്ന്ന്ന്നെ വല്ലപ്പോഴും ഒരിക്ക എന്നാണ് ഒരു മാസം രണ്ടിലോം വാങ്ങിയാല് അത്ണ്ടാവും അത്രേ വാങ്ങും വൈദ്യൊക്കെ നമ്മള വയറിന് അത്ര നല്ലയല്ല മൈദ ഈ പൊറോട്ട പറന്ന ഐറ്റംസ് ഒക്കെ
ഉം മൈദ തീരെ കഴിക്കാൻ പറ്റൂല. ദയിക്കൂലാന്ന് പറയൂലോ അത്.
ക്കൂല. ഉം. അത് നമ്മക്കന്നെ കഴിച്ചാ കാണ്ല്ലേ വയറിങ്ങനെ ഒരു സ്തംഭം പിടിച്ച പോലെ ഉം പരമാവധി കൊറച്ച മതി ഒറ്റടിക്ക് അങ്ങട്ട് കൊറക്കാൻ നിക്കണ്ടാ അത് നമ്മളെ കൊണ്ടൊരിക്കലും പറ്റൂല. തിന്നുന്നത് പതുക്കെ ക്വാണ്ടിറ്റി കൊറച്ചിട്ട് മെല്ലെ മെല്ല കൊണ്ടേരാ അന്നേരം പിന്നെ റെഡി ആയിക്കോളും. ഒറ്റക്കാവുമ്പോ ഒറ്റടിക്കാവുമ്പോ ഇല്ലേ അമ്മക്ക് ഭയങ്കര ടെൻഷൻ കേറും
ഉം ആഹ് അതല്ലെങ്കിലും കയ്യൂല. അങ്ങനെ ഒറ്റടിക്ക് കൊറക്കാൻ കയ്യൂല.
റ്റൂല്ല ഓഹ് ഓഹ് അതാവും
കൊറച്ചൊക്കെങ്ങനെ കൊറച്ച് കൊണ്ടരണം ഇഞ്ഞി
ഞാനിപ്പ ഹസ്ബന്റിനോടന്നേ പറയും. ഹസ് അവിടുന്ന് വരുമ്പോ ഞാൻ പറയും. അധികം ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടരണ്ട. ഏഹ് ആൾക്കാര് ഷെയറ്യ്യാനും . ഞാൻ കഴിക്കും ചെയ്യില്ല പിന്നെ കഴിക്കാത്ത സാധനം കൊണ്ട്രീം വേണ്ട. ആഹ് ഞാൻ കഴിക്കലില്ല മു ട്ടയൊക്കെ ഭയങ്കര കൊറവായിപ്പോ തിന്നാണ്ട പക്ഷേ ചെറിയൊരു പീസ് അത്രേയുള്ളൂ. ഇപ്പ മുമ്പൊക്കെ ഇണ്ടാവില്ലേ അമ്മോ കൊറേണ്ണം ഇടുത്ത് വെച്ച് തിന്നാ. കയ്യാക്കി ഇരുന്ന് കഴിക്കാന്നൊക്കെ. അങ്ങത്തെ ഒന്നുംല്ല.
ആഹ് അങ്ങനെ തന്നെ ഞാൻപ്പ അങ്ങനേണ്
ഇപ്പോ ഒരാൾക്കാരെ നമ്മക്ക് കാണുമ്പോ നമ്മക്ക് പേട്യാ. അവര്ക്ക് ഷുഗറാണ് ഇങ്ങനെയാന്നൊക്കെ പറയണ് കേക്കൂലേ?
ഉം ഉം ഉം
പിന്നെമ്മള ഫാമിലി തന്നെണ്ട് ചെല ആൾക്കാരൊക്കെണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ ഷുഗർ ഇള്ളവര്
ആഹ് ഇപ്പ ചെറിയ കുട്ടികൾ ന്നെ ഷുഗറല്ലേ?
അതെ
ഉം ന്നാ ശരിട്ടോ. ഉം ന്നാ ശരി